ഹലോ
കേൾക്കുന്നില്ലേ
ഹലോ ആഹ് എന്തൊക്കെയുണ്ട് വർത്താനം ആഹ് കേക്കുന്നുണ്ട് അവിടുക്ക് കേക്കില്ലേ
ആഹ് കേൾക്കണ്ട് ഇപ്പ കേക്കണ്ട് ആഹ് ഉണ്ട്
ആഹ് എന്തൊക്കെയുണ്ട് വർത്താനോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് ഉം എന്തായി പണികളൊക്കെ എവിടം വരെയായി ആഹ് കേട്ടു കേട്ടു പണികളൊക്കെ എവിടം വരെയായി
ഓഹ് ഏകദേശോക്കെ ആയി ഉം ഇന്ന് വെള്ളിയല്ലേ ബീഫൊക്കെയാണ് ആഹ് അവിടെ എന്താ ചിക്കനോ
ആഹ് ചിക്കന് ഇന്ന് സ് വെള്ളിയായിട്ട് ചിക്കനാണ് ഉം
ആഹ് യേ
ഉം പിന്നെ ബീഫാണല്ലേ കറിക്കോ ബീഫ് കറി വെക്കൊ ചെയ്യാ അതോ വെരട്ടിക്കെ
കറി വെക്കാനും കറി വെക്കാന്നാ കരുതിയത്
ആഹ് ആഹ് ബീഫ് കറി വെക്കണട്ടിലും നല്ലത് അത് വെരട്ടി വെക്കണല്ലേ കറി ഇപ്പൊ തക്കാളി താളിച്ചാലും വേണ്ടില്ല. ബീഫ്‌ വെരട്ടിയേക്കണല്ലേ രസം.
ഉം അതാ ടേസ്റ്റ്.
ഞാന് എനിക്ക് ബീഫ് ഉണ്ടെങ്കില് എനിക്ക് കറി ഇഷ്ടമല്ല. കറി ഇഷ്ട കറി വെക്കണമെങ്കില് അതില് ഒന്ന് രണ്ട് കഷണോക്കെ ഞാൻ എടുക്കുള്ളൂ പക്ഷെ ഞാൻ വെര
കറി വെക്കാ ആണെങ്കിൽ കഷ്ണൊക്കെ കഷ്ണൊക്കെ വേസ്റ്റ് ആവും. എന്നാലും കറി
ആഹ് പിന്നെ കറി നോക്കണ്ടല്ലോന്ന് വിചാരിച്ചിട്ട് കറി ഉണ്ടാക്കണ്.
ആഹ് ബീഫ് കറി വെച്ചാണ്ട് പപ്പടൊക്കെ പൊരിച്ചു അങ്ങനെണ്ടാക്കും ചെലോപ്പം.
ഹലോ?
ഉം ആഹ് അവിടെ എന്താന്നട്ട്. അവിടെ എന്താ മ
ഇവിടെ സ്പെഷ്യൽ ആയിട്ട് ഇതന്നെയാണ്. മക്കളൊക്കെ ദ കളി ക്കയാണ് ഇന്നിപ്പോ സ്കൂക്ക് ചെല്ലൻ പറഞ്ഞിട്ടുണ്ട്. സ്കൂളിൽ യൂണിഫോം വന്നിട്ടുണ്ട്. അപ്പ യൂണിഫോം വാങ്ങാൻ വേണ്ടി. എ സ്കൂക്ക് ചെല്ലാൻ പറഞ്ഞിട്ട്ണ്ട്. ഇനി ഉം ഇനി ഫ്രീ ആവ്ണ സമയത്ത് സ്കൂൾ പോണം. അത് രണ്ട് മണി വരെ കൊടുക്കുണുള്ളൂന്ന് പറഞ്ഞ്. തന്നോ
അതൊക്കെ വാങ്ങിക്കഴിഞ്ഞ്റിയാം ഉം
ആയ ആഹ് ആഹ് പൊതുവേ ഞങ്ങൾക്ക് ആഹ്
ഇവിടെ എൽ പി വരെയാണ് ഞാൻ പൊതുവേ ഞങ്ങൾക്ക്. ഇത്രയും നേരത്തെന്നും യൂണിഫോംമ്. കഴിഞ്ഞ പ്രാവശ്യം വരെ കിട്ടിയിട്ടില്ല. ഇതോ ഓഗസ്റ്റ് സമയത്തൊക്കെയാണ് കിട്ടലുണ്ടായനെ. ആ ആദ്യായിട്ടാണ്ഇപ്പൊ വെ ഈ സ്ഷ്യൽല് കിട്ടണുന്നത്.
അതിപ്പോ ഇപ്പൊ എല്ലോടത്തുണ്ട്നങ്ങനെ അങ്ങനെ ഈ വെകേഷനിൽ യൂണിഫോമ് കൊടുക്കല്.
ആ ആഹ ഇപ്പ ഇണ്ട് ഈ ഞങ്ങൾക്ക് കഴിഞ്ഞ വർഷം ച വരെ അങ്ങനെ ഇല്ലേ കിട്ടോ കഴിഞ്ഞ സ്കൂളിൽ ഞങ്ങള്. ഇപ്പോ സ്കൂള് തുറന്ന്. ഒരു ഓഗസ്റ്റ് ഒക്കെ ആകും യൂണിഫോം കിട്ടാൻ തന്നെ. കുറച്ച് കൈയും പിന്നെ യൂണിഫോം ഇട്ട് വരുന്നെങ്കില്. അല്ല ഇട്ട് വരുന്നെങ്കിൽ ഒരു ഓഗസ്റ്റ് ഒക്കെ ആകും. എല്ലാതും റെഡി ആയി തയ്ച്ചിട്ട്ഇട്ട്. ഇട്ടു വരുന്നെങ്കിൽ ഒരു ഓഗസ്റ്റ്. അതുവരെ കുട്ടികൾക്ക് കളർ ഡ്രസ്സ് ഇട്ട് പോവാ. ഇത് അങ്ങനെ കളർ ഡ്രസ്സ് ഇട്ട് പോകുമ്പോ അങ്ങനെ കൊറെ ഡ്രസ്സ്ന്റെ ഉണ്ടാവൂല ഒന്ന് ഇട്ട്ടുകാന്.
ആഹ യൂണിഫോം ആയാ പിന്നെ പ്രശ്നംഇല്ലല്ലോ.
ആഹ് യൂണിഫോം ആയ പ്രശ്നല്ല. അതുകൊണ്ട് ഇട്ടെടുത്താൽ മതി. ഇതന്നും കളർ ആകുമ്പ പ്പ്ളെ നമുക്ക് തികച്ചാ തികയൂനില. അനിപ്പോ എത്ര ഇണ്ടായാലും. ഇനിയിപ്പം മഴക്കാല ആഹ് പിന്നെ മഴക്കാലക്കെ ആണല്ലോ അപിന്നെ ഉണങ്ങി കിട്ടൂല.
ആഹ അങ്ങനെ ന്നെയാണ് സംഭവം അങ്ങനെ ന്നെയാണ് വിടിം അവസ്ഥയൊക്കെ.
ആഹ് പിന്നെ വാഷിംഗ് മെഷീന്ക്കെ ഉണ്ടെങ്കില് നമുക്ക് സുഖണ് ഉണക്കാനും സുഖണ്. അപ്പൊ ഞങ്ങൾക്കിവിടെ വാഷിം മെഷീൻ ഒന്നുംല്ല. ഇല്ല വാഷ് മെഷീൻനോന്നുംല്ല. അപ്പൊ പിന്നെ ആ മതി ആ യൂണിഫോമ് ഒക്കെ പ്രത്യേകിച്ചും പെട്ടെന്ന് ഒങ്ങിക്കോളും.
പെട്ടെന്ന് ഉണങ്ങിട്ടു ഉണക്കി കഴിഞ്ഞാല്.
ഉം ഇപ്പൊ ഞങ്ങൾക്ക്ങ്ങനെ അങ്ങനെ ഇല്ലാത്തോണ്ട്. അപ്പൊ ഞങ്ങള് മുറ്റത്തൊക്കെ ചിക്കും. മഴ വരിയാണെങ്കില്. ഈ പെരക്ക് ചാരിങ്ങാണ്ട് ചെറിയൊരു ഷെഡ് നീളക്ക്നായ് ട്ട് ഒരു ഷെഡ് കെട്ടീട്ട്ണ്ട് അപ്പൊ പിന്നെ അവിടെ കൊറച്ച് മ ആയലുകള്ക്കൊണ്ട് അപ്പന്നാ അവിടെ പോയിങ്ങാണ്ട്
ആഹ് ആഹ്
എഹ് തോരിടലാണ് ഈ ഒരു വിധായത് അവിടെ പോയിടും ഉം ഇപ്പ ചെർത്ണ്ട് ചെർതിന്പ്പം അംഗൻവാടിക്കൊക്കെ പോ കൊണ്ടായാക്കണം മൂന്ന് വയസ്സാവൻണ്ട് ഉം അംഗ് ഗൻവാടീത്തെ പ്രവേശനോത്സവം ഇപ്പൊ ഈഹ് ഒര് മെയ് മാസം അവസാനത്തേക്കാണ്ല്ലേ
മുപ്പതാംതീയാണ്
ആഹ്
മുപ്പതാംതീയാണ് മെസ് മെസ്സേജ് കണ്ടാരുന്നു ഫോണില്ങ്ങനെ ഉം ഇവിടെ പിന്നെ അംഗനവാടി പോവാനൊന്നൂല്ല ഉം
ഇല്ലല്ലേ ആഹ് ഇവിടെ പിന്നെ മുപ്പതാം തീയതി ആയതോണ്ട് ഇനീപ്പം ഞാൻ പറയാം അമ്മക്കിപ്പ ഈ ഇരുപത്തെട്ടാതീയാണ് ഞമ്മള് പെരുന്നാള് വെര്ന്നത് അപ്പൊ ഈ ഇരുപത്തെട്ടാംതീ പെരുന്നാള് കയ്ഞ്ഞാ പിന്നെ ഞമ്മക്ക് രണ്ടീ
ആഹ് അതിനാളന്നെണ്ടാവൂലല്ലേ അപ്പൊ
ആഹ് വീട്ട്ക്ക് നിക്കാനാണല്ലോ പൂതിണ്ടാവ രണ്ടീസെങ്കി രണ്ടീസം സ്ക്
ആഹ് ആകെ രണ്ടീസല്ലേ ഒള്ളീനിപ്പ് ആഹ് സ്കൂള് തൊറന്നാ പിന്നെ തീരെ പോവാൻ കൂടൂലല്ലോ ഒന്നെങ്കി മദ്രസ അല്ലെങ്കിൽ സ്കൂളന്നെ അങ്ങനെണ്ടാവും
ആഹ് അങ്ങനെണ്ടാവും അപ്പൊ ഇപ്പൊ ഈ അംഗൻവാടി പ്രവേശനോത്സ ത്സവായോണ്ട് ഇപ്പ അയ്ന് കു കൂടാൻ കയൂല ആഹ് സമയത്തേ
ആഹ് ആസമയത്ത് ആരും ഉണ്ടാവൂല്ല അപ്പൊ അങ്ങനെ ആവുമ്പോ
ഉം അപ്പൊ ടീച്ചറോട് ഞാൻ പറഞ്ഞ്ട്ട്ണ്ട് ഞങ്ങ്ക്ക് മദ്രസിന് കൊറച്ചൂസം ഒഴിവ് തന്നിട്ട്ണ്ട് ജൂൺ ഒന്നാംതീ വരെ മദ്രസിന് ഒഴിവ് തന്ന്ട്ട്ണ്ട് അപ്പോ ഞാന് ഉം പെരുന്നാക്ക് വീട്ട്ക്ക് പോവാണെങ്കി പിന്നെ എൻക്കാ സമയത്ത് വരാൻ കയ്യൂലാട്ടോന്ന്ഞാ ടീച്ചറോട് പറഞ്ഞിട്ടൊണ്ട് അപ്പ ടീച്ചററഞ്ഞ് അത് ശരിയാണല്ലോലേ എല്ലാരും ഇപ്പങ്ങനെ ലീവ് പോണോല്ലേക്കാരല്ലേന്ന് അപ്പറഞ്ഞ് ടീച്ചറേ
ഉം അത് ശരിയാണ് എല്ലാരു അങ്ങനെ പോണോരായ്ക്കാര രണ്ടീസ്ത്തെ ഒയ്വല്ലേ ഒള്ളൂ
ആഹ് രണ്ടീസത്തെ ഒഴിവൊള്ളൂ ഇനീപ്പാ ഇള്ള ഒയിവ് രണ്ടീസം ആയാലൊന്നും ഓഹ് സ്വന്തം പെരേല് പോയ് നിക്കട്ടേന്ന രീതിലേ അങ്ങനെ പോവെല്ലാരും ഉം പിന്നേ എഹ് ഇല്ല മക്കക്ക് സ്കൂൾ മദ്രസക്കെണ്ടാവുമ്പോ കൈയ്യൂലല്ലോ പിന്നെ ഈ ഒഴിവ് ഈ ആഹ് കഴിഞ്ഞെട ഞാൻ പൂട്ട് ഞാനിപ്പൊരു അമ്മു ആഹ് അയിനൊക്കെ ഞാൻ പോയിനിന്ന് ഒഴിവുണ്ടെങ്കി ഞാൻ പോയി നിക്കും ഒഴിവില്ലെങ്കിപിന്നെനി ക്കാൻ വിടൂല്ല ഇപ്പ നമ്മക്കിനിപ്പ രണ്ടീസം ഒഴിവ് ണ്ടെങ്കിലും പത്തീസം ഒഴിവൊണ്ടെങ്കിലും ആഹ് ആഹ് രണ്ട് ദിവസം അല്ലെങ്കിൽ ആഹ് പത്ത്ദിവസോം ഞാൻ പോയി നിക്കും ഒഴിവുണ്ടെങ്കി പോയി നിക്കും ഉം ഇവിടെ പിന്നെ ഞാൻ തറവാട് വീട്ടിലാണെ അപ്പൊ പിന്നെ ഇവടെ ആളൊക്കെണ്ട് ആളില്ലാത്ത പ്രശ്നൊന്നുവില്ല ആഹ്
നമുക്ക് പത്തീസം ഒയിവിള്ളേനൊന്നും നിക്കാൻ കയ്യൂല്ല രണ്ടീസം ഒയിവിള്ളേനക്കെ നിക്കും ഇവലൊറ്റക്കാവൂലേ
ആഹ് ആഹ് ഇങ്ങ്ള് സൊന്തംവീട്
അപ്പൊ ഓൽക്ക് ബുദ്ധി സ്വന്തം വീടാണ് അപ്പൊ ഓൽക്ക് ജോബ് പണി ക്കൊക്കെ പോമ്പോ ജോലിക്കൊക്കെ പോമ്പൊ ഭക്ഷണം കിട്ടാനും രാവിലെ തന്നെ ഉം അന്ന് നാല് ദിവസം നിന്ന് ഈ രണ്ട് ദെവസം ഏയാലും നിക്കും രണ്ട് ദിവസക്ക ആവുമ്പോ നിക്കും ഉം
ഞാപ്പ ഇവിടെ ആയൊണ്ട് ഇവിടെ ആളുളോണ്ടാണ് കെട്ടോ അയ് ഇപ്പൊ ഒറ്റ പെരയാണെങ്കില്- ഇപ്പം പറഞ്ഞ മാതിരിന്നെ അങ്ങനെ കഴിയൊന്നുല്ല ആഹ് ബുക്ക്- ഓരോ കാര്യം നോക്കണല്ലോ ഉം കയ്യൂല്ല ഇതിങ്ങനെ - ആളിള്ളോണ്ട് നമ്മക്ക് കൊഴപ്പില്ല ഞമ്മക്ക് പിന്നെ ഇവരിക്കും അറിയ ഞമ്മക്ക് ഈയൊരു ഒഴുവിനെ നിക്കുവാ ആഹ് അവിർക്കറിയാം നമക്കീയൊരു ഒഴുവിനെ നിക്കാൻ കഴിയുള്ളു എന്നുള്ള കാര്യം പെരക്കാർക്കു അറിയാം അങ്ങനെ ചിന്തി - ക്കണോണ്ട് ഓരു കൊഴപ്പില്ല ഉം
ഞമ്മക്ക് പിന്നെ ഇബലെ ഒറ്റക്ക് ഇട്ട് - ഇവലിവിടെ ഒറ്റക്ക് കെടന്ന് ഒറങ്ങുവല്ലേ അപ്പൊ ഒറ്റക്കിട്ട് കൊറേ ദിവസം നിൽക്കുമ്പൊ എന്തൊ-
ആഹ് അത് ശരിയാ ആഹ് ആഹ് ആഹ് അത് ശരിയാണ് അല്ല അവടെ പിന്നെ- ഒറ്റക്ക് അല്ല അവടെ തറവാട്ട്ക്ക് അങ്ങനൊന്നും പോവുലേക്കുല്ലേ തറവാട്ട്
തറവാട് തൊട്ടടുത്തല്ല തൊട്ടടുത്തല്ല
അല്ല അല്ലല്ലേ ആഹ് തൊട്ടടുത്ത് തറവാട് വീട്- ണെങ്കില് ആഹ് അങ്ങനെ ആണെങ്കില് സുഖാണ്
ഉം ഞങ്ങടെ തറവാട് കൊറച്ച് വിട്ടാണ് അപ്പൊ അയ്നായിട്ട് പോണം നമ്മള് പോരുണ ക്കലും അല്ല ഞങ്ങള് വീട് കഴിഞ്ഞിട്ടാണ് അയ്നായിട്ട് ഓലട്ത്ത്ക്ക് അങ്ങട്ട് പോണം
പോവണല്ലേ ഇപ്പൊ ഞാനിപ്പോ - ആഹ് അത് ശരി നിങ്ങക്കിപ്പ തറയിട്ട് വെച്ചെണ് അതിപ്പോ അങ്ങനെ തന്നെയാണ് അയിനായിട്ട് ഓണ്ട് മെനക്കെട്ടോട് പോണം എങ്കിലാണ് നമുക്ക് പോരാൻ കഴിയുള്ളൂ അല്ലാതെ-
അപ്പൊ ഓൽക്കിപ്പൊ ജോലി കഴിഞ്ഞാ ഓരാതി ആഹ് ആലക്കലും ഇതൊക്കെ കൈയ്യും പിന്നെ ഓൽക്കിവടെ കെട ക്കാനെ തോന്നൂ പിന്നെ അല്ലാണ്ട് പോവാൻ തോന്നൂല പിന്നെ അങ്ങാടിക്ക് പോവുമ്പളു ഓലെ കാണൂല- ഞമ്മള് വീട് കഴിഞ്ഞിട്ട് അങ്ങട്ട് മേലെക്കെ കേറി പോണം
പോയ ആഹ് ആഹ് ആഹ് ഇപ്പ ഇൻ ഇൻഷാള്ള ഞാനിപ്പൊ വീടൊക്കായി അങ്ങനെ- തന്നേക്കാരം ആഹ് അങ്ങനെയല്ലേ ഉം ഉം ശരി നിങ്ങടെ എന്താ പെരുന്നാക്ക് ഡ്രെസ്സൊക്കെ എടുത്തോ
ഓ എടുത്തിട്ടില്ലിയാ ഇന്ന് പോവണംന്നൊക്കെ പറഞ്ഞിനു ഇപ്പൊ ഇന്ന് പോണംന്നാ പറഞ്ഞീനു ഇന്നൊരു-
ആഹ് ഞാനിപ്പം ഉടുക്കണം എന്നൊക്കെ ഉണ്ട് പക്ഷെ എനിക്ക് പോവാനൊന്നാവില്ലോ വിചാരിച്ച് ഞാനിങ്ങനെ ഓൺലൈൻ ആയിട്ടൊക്കെ ഉണ്ടാവുമല്ലോ ബൊട്ടിക്കായിട്ട് വരുന്ന സംഭവങ്ങള് ഓൺലൈനില് അപ്പൊ ഞാന് അന്വേഷിക്കയാണ് കിട്ട്- അങ്ങനെ ഇനി കുറച്ച് ദിവസേ ഉള്ളൂ കിട്ടാവോ അവലെ അങ്ങനെ ഇനി പെരുന്നാളാകുമ്പോ-
ഓൺലൈൻ ആയാൽ നല്ലതാണ് വെലയൊക്കെ കൊറവായിരിക്കില്ലേ
ആഹ് അല്ല ഞാനിങ്ങനെ ഒര് ആപ്പ് എന്നല്ല നമ്മള് ഈ ഓരോ ബൊട്ടിക്കായി- ഓരോ സംഭവം ഓരോരുത്തര് ഏറ്റ് എടുക്കുവല്ലോ ഏപ്പല്ലാതെ- ഇപ്പം നമ്മള് വാട്സ്ആപ്പ് സ്റ്റാറ്റസ് ഒക്കെ ഇങ്ങനെ കണ്ടാട്ട്- കൊറേ ഇപ്പം ഇണ്ടല്ലോ ഓരോരുത്തര് ഇങ്ങനെ സ്റ്റാറ്റസ് വെക്കണെ ആഹ് ആഹ് അങ്ങനെ- ആഹ് അതീന്ന് മറ്റോ മ റ്റെ ഓൺലൈന് പ്രൈസ് കൊറവേക്കാരം പക്ഷെ അയിന്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടാവുന്ന.
അത് വീട്ടില് എത്തുമ്പളേ അറിയള്ളൂലേ പിന്നെ ഇപ്പം റിട്ടൺ അടി
ആഹ് ആഹ് ആഹ് അതെ അപ്പം പിന്നെ അങ്ങനെ ആപ്പൊന്നും എടുക്കാൻ ഞാൻ വിചാരിച്ചിട്ടില്ല. ഞാനിങ്ങനെ ഇത് ഓരോരുത്തരുടെ അടുത്ത്ന്ന് എടുക്കാന്നാ ഞാൻ വിചാരിച്ചെ.
മക്കക്കൊക്കെ അങ്ങനെ എടുക്കും?
ഇട്ക്കണംന്നാണ് ഇപ്പ് ഒന്നാമത് ഞങ്ങക്ക് അങ്ങാടിക്ക് പോണങ്കിൽ തന്നെ ഒരു മെനക്കടാണ്. ഏഹ് ബസ്സ്ക്ക് ബസ്സ് നമ്മടെ സ്വന്തം വണ്ടി ഇല്ലാത്തോണ്ട് ബസ്സിന് പോണം. ബസ്സിന് പോണം ന്നുണ്ടെങ്കി കൊറച്ചങ്ങട് നട ക്കണം ഒര് പത്ത് മിനിറ്റ് നടന്ന് പോണം നമ്മള് ബസ് കേറുന്ന സ്ഥലത്ത്ക്ക്. പിന്നെ അഒടുന്ന് ഞങ്ങക്ക് ഈ ബസ്സ് ന്ന് പർഞ്ഞാ എപ്പളും ബസ്സ് ഇല്ലാണ് ഒരു അരമണിക്കൂറ് അല്ലെങ്കിൽ നാല്പ്പത് മി റ്റ് അങ്ങനെയൊക്കെ ഒരു സമയത്താണ് ബസ്സ് ഉള്ളൂ. രണ്ട് ബസ്സ് ഇതിലാണ്ട് വരുണള്ളു. അപ്പം പിന്നെ അപ്പൊ നമ്മൾ ഈ പോക്ക് ഒരു ബുദ്ധിമുട്ടാണ്. അങ്ങനെ പക്ഷെ ഞാൻ പറ്യ ഇത് ഇതിന് മുമ്പ് ആഹ് ഇതിന് മുമ്പ് ഇപ്പൊ ഇങ്ങനെ രണ്ട് ബസ്സെങ്കിലും ഉണ്ട് ചാരിച്ച. ആദ്യം ഈ ബസ്സ് ഞങ്ങളെ ഏരിയൽ ഇല്ലേനി. ഞങ്ങക്ക് ആദ്യം പാലോത്ത് പർഞ്ഞ വേറൊരു സ്ഥലം ഇണ്ട്. അവിടുക്ക് ഞങ്ങള് നടക്കണം അപ്പം നട ക്കണം ന്ന്ണ്ടെങ്കില് ഒരു ഇരുപത് മിനിറ്റ് ഒക്കെ ടൈം എടുക്കും ആഹ് സ്ഥലത്ത്ക്കെ ത്തണംന്ന്ണ്ടങ്കില് ഉം അപ്പ് പിന്നെ പിന്നെ അവട്ന്ന് പിന്നെ ഒരു പതിനഞ്ച് മിനിറ്റിൽ ഇങ്ങനെ ബസ്സ് ഇങ്ങനെ വരും. ആദ്യം അങ്ങനേനി ഇപ്പൊ പിന്നെ ഈ ഞങ്ങള് ഇതി കൂടെ ഒരു പത്തി മിനിറ്റ് നടന്നാൽ മതി അപ്പോത്ത്നന്നെ ഇതിലാണ്ട് ബസ്സ് വരും. ഉണ്ടേ ഒരു നാപ്പത് മിനിറ്റ് വെയിറ്റ് യ്താലും അല്ല ഞമ്മൾക്ക് ആഹ് ബസ്സ്ന്റെ ടൈമിന് നമ ക്ക് എറങ്ങിയാൽ മതി ബസ്സ് വര്ണ ഏക ഏകദേശ ടൈം നോക്കിങ്ങാണ്ട്. അഥവാ ആഹ് ബസ്സാണ്ട് പോയാൽ പിന്നെ നമ്മള് അത്രയും നേരം നമ്മള് ഇങ്ങനെ കാത്ത്ക്കണം അടുത്ത ബസ്സിന്.
അഒടെ വെയിറ്റ് യ്യണം ല്ലേ?
ഉം വെയിറ്റ് യ്യണം അപ്പ അങ്ങനെക്കെയാണ് ഇവിടുത്തെ. ഇന്നെന്താ പിന്നെ? ഇന്നാ അയിക്കോട്ടെന്നെ ഞാൻ ന്നാ പിന്നെ വിളിക്കണ്ട് ട്ടോ.
ആഹ് ഓക്കെ
ആഹ് ന്നാ ശരി